ഹലോ ഹലോ
ഹലോ ആ കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ സുഖം അവിടെയോ
വ്ടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മക്കളൊക്കെ ആ മക്കള തൊ സ്കൂളി പോയിട്ട് വന്നിരിക്കുന്നു
ഓ അയ് ശരി കുളിപ്പയിട്ട് മ്മ് ഇല്ല
ആ മൂന്നര ആവുമ്പോം വരൂ
ആ ട്യൂഷൻ അന്നല്ലേ
ടൂഷൻ ആ ട്യൂഷ ണ്ട് അഞ്ച് അഞ്ചിലും മൂന്നിലും പഠിക്കുവാ രണ്ടുപേരും ട്യൂഷൻ നാലരക്ക്
ഓ അടുത്താണോ ട്യൂഷൻ
അതെ അതെ തൊട്ടപ്പുറത്തെ വീട്ടിലേ ട്യൂഷൻ
ഓ എത്ര മണി വരെ ട്യൂഷനുണ്ട്
ട്യൂഷൻ രണ്ട് മണിക്കൂർ ഏത് സമയത്താണോ പോകുന്നത് രണ്ടു മണിക്കൂറ് നാലരക്ക് പോയിക്കഴിഞ്ഞാൽ ആറരക്കെ ആവുമ്പോഴത്തേക്ക് വരും
അങ്ങനെയൊക്കെ പോകുമ്പം പിന്നെ അവർക്ക് കളിക്കാൻ പോവാനൊന്നും ടൈം കിട്ടൂലല്ലോ
ആ അതെ ഒന്നോർത്ത ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ട്യൂഷനും സ്കൂളിലും ഒക്കെ പോവുന്നതൊണ്ട നമ്മള് വീട് വീട്ടില് അല്ലെങ്കിൽ വീട്ടിൽ ഫയങ്കര കുരുത്തക്കേടും വഴക്കും ബഹളം ഒക്കെയാ
അതൊക്കെയാണ് ഇപ്പ അത് ട്യൂഷനൊക്കെ വിടണായിരുന്ന അല്ലേ അവരത്തിക്കൂടി പഠിക്കുക ഒക്കെ ചെയ്യത്തുള്ളൂ ശ്രദ്ധിക്കയും ട്യൂഷനാകുമ്പോ അവര് പ്ര പ്രത്യേകം ശ്രദ്ധിക്കുവല്ലോ
ആ
പക്ഷെ അവർക്ക് പിന്നെ കളിക്കാനോ ഒന്നിനോ സമയില്ല
അല്ല ഇപ്പ ഇപ്പോഴത്തെ കുട്ടികള് പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ടൊക്കേന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം അപ്പുറത്തും ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് എന്തെല്ലാം കളിക്കാനൊക്കെ പോവൊക്കെ ചെയ്യായിരുന്നു ക്ഷെ ഇപ്പഴത്തെ കുട്ടികളൊന്നും അങ്ങനല്ല അവർക്ക്ന്ന് വെച്ചാല് സ്കൂളിന്ന് വരണം എന്തെങ്കിലും കഴിക്കണം ടി വി കാണണം ആ കാർട്ടൂൺ കാണണം കൊച്ചു ടി വി അല്ലെങ്കിൽ ഫോണിനകത്ത് യൂട്യൂബിനകത്ത് ഗെയിം അങ്ങനെ
അത അതൊക്കെയാന്ന് ഫുൾ ടൈം സ്ക്രീന്റെ മുമ്പിലാ
അതെ
പിന്നെ ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് വെക്കേഷനും പിള്ളേരൊക്കെ ഇപ്പൊ വെക്കേഷൻ ക്ലാസ്സിനൊക്കെ പറഞ്ഞു വിടും
ആ ഈ വെക്കേഷൻ സമയത്തും രണ്ട് കുട്ടികൾക്കും ട്യൂഷനുണ്ടായിരുന്നു
ഓ ട്യൂഷൻ പിന്നെ കുറച്ചു സമയമല്ലെ കാണത്തുള്ളൂ മറ്റേത് വൈകിട്ടെടെക്കുള്ള വെക്കേഷൻ ക്ലാസ്സിനൊക്കെ പിള്ളേരെ വിടുമ്പോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് മണിക്കൂറൊക്കെ ഉള്ളപ്പോ കുഴപ്പല്ല പിന്നെ വന്നിട്ടാണെങ്കലോ അവർക്ക് പഠിക്കാൻ പോകാനാണേലും ഒക്കെ സമയെണ്ടല്ലോ
ഉം അവ
ഉം
എന്തോ
കുട്ടികളൊക്കെ ഒണ്ടോ
ഇല്ല ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല
ഹാ പ്പ എന്തെടുക്ക
ഉം ഞാൻ പഠി ച്ചു കഴിഞ്ഞു ഇപ്പൊ ഒരു മാസം ആവുന്നേ ഉള്ളു കഴിഞ്ഞിട്ട്
ആ
ഏത് കോഴ്സാ പഠിച്ചേ
ഞാൻ ബിടെക്ക്
ആ പിന്നിനി എന്തിന് പോവാനാ
ഇനി ജോബ് വല്ലോം നോക്കാൻ നോക്കാം
ഓ
ഇം സെറ്റായില്ലെങ്കിൽ പിന്നെ ആറു മാസത്തൊരു കോഴ്സ്‌ ഉണ്ട് അപ്പൊ പിന്നെ അതെടുക്കാന്നുള്ള മൈന്റിലാ
ആ
ഇപ്പൊ ഓരോന്നൊക്കെ പഠിച്ചിറങ്ങുമ്പോ ആറു മാസത്തെ കോഴ്സ് ഉണ്ടെങ്കിലേ ഇപ്പൊ ഓരോരുത്തരുത്തൊക്കെ ജോലിക്കൊക്കെ എളുപ്പമാവത്തൊള്ളൂ
ആ അതെ അതെ
എല്ലാത്തിനും ആറു മാസത്തെ കോഴ്സ് ആണ് ആ രണ്ട് മൂന്ന് മാസതെക്കേ കോഴ്സകളൊക്കെ എണ്ടല്ലോ
ആ
രിച്ചപ്പം അങ്ങനെ ഇപ്പ പഠിച്ചിറങ്ങി മിക്കാറുള്ളവരെല്ലാം അങ്ങനെ എന്തേലും ചെറിയ കോഴ്സുകൾ എടുത്തു. ആ അവര് തന്നെ പ്ലൈസ്മെന്റും കാര് ര്യങ്ങളും തന്ന് അതുവരെ അങ്ങ് ആ ഒരു ഇതിലോ ജോബിലോട്ട് അങ്ങ് പോകുന്നു. നമ്മള് പഠി ഇപ്പം തിയറി മാത്രം ജസ്റ്റ് തിയറിയോ അല്ലാതെ നമ്മളൊന്നും ചെയ്തൊന്നും പഠിക്കുന്നില്ലല്ലോ.
ആ അതെ.
അല്ലാതെ ആറു മാസത്തെ കോഴ്സൊക്കെ ആകുമ്പോ അവര് ഓരോന്ന് പഠിപ്പിക്കുകയും ഓരോന്നും അല്ലാതെ നമുക്ക് ചെയ്ത് നമ്മുടെ കൈകൊണ്ട് ചെയ്ത് പഠിക്കയും അങ്ങനെയൊക്കെ ചെയ്യും.
ആ
അതൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആവുമ്പോ പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള ഇത് അത് കൊണ്ടാണ് ഇപ്പ എല്ലാരും അങ്ങനെ ആറുമാസത്തെ കോഴ്സുകളൊക്കെ എട്ക്കുന്നത്.
അങ്ങനെ എന്തേങ്കിലും കോഴ്സ് ഒക്കെ മനസ്സി കണ്ട് വെച്ചിട്ടുണ്ടോ?
ആ മനസ് കണ്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതില് ഒരെണ്ണം ഭയങ്കര പാടാണ്. വി എല്ല് യസ്സെന്ന് പറയുന്ന പിന്നെ ഒരു എംബരസസ് എന്ന് പറയുന്നതുണ്ട്. അത് അതിനൊക്കെ പക്ഷെ ഭയങ്കര പൈസയാണ്. ആറു മാസത്തെ കോഴ്സ്‌. തിന് മുന്നേ അറുപതിനായിരം രൂപ പിന്നെ ഹോസ്റ്റൽ ഫീ എല്ലാം കൂടി ആവുമ്പോൾ നല്ല പൈസയാണ്.
അതെ.
അപ്പൊ എവിടെങ്കിലും ജോലി കിട്ടി അങ്ങനെ സ്വന്തം പൈസ നെ പഠിക്കാൻ പറ്റുങ്കിൽ അങ്ങനെ നോക്കാന്നുള്ള മൈൻഡിലാണ്.
ആ അല്ലെങ്കിൽ അടുത്തുള്ള കോളേജിലൊക്കെ അത് പഠിക്കാൻ പറ്റില്ലേ?
കോളേജ് അത് കോളേജ് ഈ ചെറിയ ചെറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ അങ്ങനെയുള്ളത് കോളേജൊന്നായിട്ടല്ല ഇതൊന്നും.
ആ
നത്തെ കോഴ്സുകളൊക്കെ അല്ലെ? അപ്പൊ അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഈ മിക്ക ബാ എർണാംകുളം ട്രിവാൻഡ്രം അങ്ങനെ അവിടെയൊക്കെയാ.
അവിടല്ലേ വീട്?
അല്ലല്ല.
ആ അന്നേരം പാടായിരിക്കും പോ അപ്പൊ ഹോസ്റ്റലിൽ നിക്കണം.
ഹോസ്റ്റലിൽ നിൽക്കുമ്പോ അതിന്റെ പൈസയും കൂടി ആവുമ്പോ നല്ലൊരു എമൗണ്ട് കയ്ന്ന് ഇറങ്ങൂലെ.
ആ
പിൻ ഇപ്പം പിന്നെ കൊറെ എങ്കിലും ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല. നല്ല എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നെ. അപ്പൊ അങ്ങനേ ന്നാരും ആ വിഷയാണത്. എന്നാ ഈ പറയുന്ന അവൾക് ആ ഒരു ഫ്രഷഴ്സിനെ എടുത്താൽ അവർക്ക് പിന്നെ എക്സ്പീരിയൻ താവുമോ അതും മിക്കത് എക്സ്പീരിൻസ്ഡ് ആയിട്ടുള്ളവരേ
വിളിക്കന്നൊള്ളു ഊം
അപ്പൊ പിന്നെ ജോബിനു കൊറേ കൊടുത്തിട്ടൊണ്ട് എങ്കിലും കിട്ടിയന്ന് കിട്ടുമെന്ന് വിചാരിക്കുവാണ്
ആ എല്ലാരടെ ഒരു ആഗ്രഹം അല്ലേ പഠിച്ച് സ്വന്തം കാലി നിക്ക്യ ഒരു ജോലി കിട്ടുകന്നൊക്കെ ഒള്ളത്
ഇപ്പൊ എല്ലാർക്കും ആ ഒരു ചിന്തയിലാണല്ലോ എല്ലാരും പഠിക്കെ എല്ലാരും പഠിക്കല്ലോ ഇപ്പൊ പേരൻസ് ഒക്കെ ആണേലും ഇപ്പോള്ള പെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ ഹലോ നെറ്റിന്റെ എന്തേ